ഹലോ?
ഓ നമസ്കാരം.
നമസ്കാരം എന്തൊക്കെണ്ട് വിശേഷം?
സുഖായിട്ട് പോണൂ.
ആ ഉം എന്താണ് പണി?
പണിന്താ നോമ്പോറ്റന്ന് അപ്പ അയിന് ചായേം കടിയൊക്കെ ഇണ്ടാക്കണം. പത്തിരി. വാണം പ്പോ ഓട്ടടെം കറിയൊക്കെ ഉണ്ടാക്കാരിച്ച്.
ആ എന്താണ് മഴെണ്ടോ?
മഴയില്ല.
ഓ ഇവിടെപ്പം നല്ല മഴെ.
ആ ഇടീണ്ടോ?
ഇടില്ല മഴെണ്ട്.
ആ ഇവിടില്ല. ഇവിടെ കൊറച്ച് നേരത്തെ ഒന്ന് പെയ്ത് പെയ്ത് ചോർന്ന്.
ആ ആ നല്ല മഴ പെയ്യുന്നുണ്ട്.
ആ ഇപ്പ മഴയൊന്നുല്ല.
എന്താണ് എന്നിട്ട് റെഡിയാക്കാ അല്ല ഇണ്ടാക്കാൻ നോക്കല് തേടത്തിയോ
ആ ഇണ്ടാക്കാണ്. അരിയൊക്കെ അരക്കണുണ്ട് ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയണ്ട്. അരി അരക്കാൻ നിക്കാണ്. കറി ഇണ്ടാക്കാം ഉം സമയായി. മൂന്നര ആയില്ലേ.
ആ മൂന്നര അല്ല നാലു മണി കഴിഞ്ഞു.
ഉം അസറാങ്കു കൊടുത്തൂലെ ഇനി കൊറച്ചു നേരം കൂടിം കറി ഇണ്ടാക്കാണ്. കറി ചിക്കൻ കറി.
എന്താണ് തേങ്ങരച്ച് വെക്കലോ മുളക് ഇടേ എങ്ങനാ
ആ ഉരുളൻ കിഴങ്ങ് ഇതൊക്കെ ഇട്ടാ മതി. കറി ചിക്കൻ തോനൊന്നൂല്ല. കുറച്ചൊള്ളൂ. അപ്പ അഞ്ചാറ് പീസൊള്ളൂ. അപ്പൊ അതിനോണ്ടൊരു ചെറിയൊരു ഉരുളൻ കിഴങ്ങും ക്യാരറ്റൊക്കെ ഇട്ടോണ്ടൊരു കറി ഉണ്ടാക്കും.
എന്താണ് സ്നാക്ക് ഉണ്ടാക്കുന്നെ?
എനിക്ക് ഉള്ളി വട
ഓ കുട്ടികൾക്കൊക്കെ ഇഷ്ട ആവോ?
ആ അത് മുളക് അല്ലാതെ ഇടാൻ പച്ചമളക് അല്ലാതെ ഇട്ടാണ്ട് ഇല്ലാതെ
ഓക്കെ
ഉണ്ടാക്കും അപ്പൊ പിന്നെ അവർക്കൊന്നും വേണ്ട. പഴംപൊരി ഇണ്ടാക്കണം. ന ഇതല്ല. ഗോതമ്പ്പൊടി ഗോതമ്പ്പൊടീടെ ഉണ്ടാക്കി. ഗോതമ്പു പൊടീടേ ഉണ്ടാക്കല്. ഓ ടേസ്റ്റ് ഇണ്ടാവും. ഗോതമ്പുപൊടിയില് അതൊക്കെ ഇണ്ടാക്കും അതിന് ടേസ്റ്റ് ഉണ്ടാവും. ഗോതമ്പുപൊടി ഇഷ്ടം മാതിരി ഇല്ല. ഞാൻ ഉള്ളീം ഗോതമ്പു പൊടീം മല്ലിച്ചെപ്പും ഉലുവ ഒക്കെട്ടണ് മല്ലിച്ചെപ്പൊക്കൊലൊ മഞ്ഞപ്പൊടിം രണ്ടാണ്ട് അങ്ങനെ ഉള്ളിന്റെ ഇതേപോലെ ഇഞ്ചി ക്യാരറ്റുണ്ടെങ്കി അതിടു
ഉം
അതൊക്കെ ഇട്ടാണ്ട് ചെറുതായിട്ട് ഇത് ഇണ്ടാക്കോളൂ. അപ്പൊ പിന്നെ കുട്ടികളൊക്കെ തിന്നും. എരുവുണ്ടായാലും അങ്ങ് അവർക്കൊന്നും പറ്റ തത്ത മുളക് ഇടൂല. വീട്ടിലിണ്ടാക്കല്ലേ നമ്മളെ ഇഷ്ടത്തിനിണ്ടാ ക്കാലോ
ആ ജ്യൂസ് എന്താ ഉണ്ടാക്കല്
ജ്യൂസ് ഇനിയിപ്പൊ ഒന്നുണ്ടായി മാങ്ങണ്ട് അങ്ങട് അടിക്കണം മാങ്ങ ബട്ടറ് ഇടണന്ന് വിചാരിച്ച് ബട്ടറ് കിട്ടീല്ല. ആ ആ ഞാനിവിടെ ആ ആ അവിടെയുള്ള മാങ്ങേയാണ് അത് കയി ഉണ്ടായിന്ന് എടുത്ത വെച്ച ഇതായിരുന്നു. ചെത്തിയാൻട് ഫ്രീസറില് അങ്ങനെ വച്ചതായിരുന്നു.
ആ ആ കേടു വരാതെ സൂക്ഷിച്ച വച്ചാലേ
ഉം ഒക്കായി ആ കാളൊന്നും വന്നില്ല അോട് ഇങ്ങനെ അടുക്കലണ്ട് തോലിയൊക്കെ കളഞ്ഞ ചെത്തിയാണ്ട് ഫ്രീസറില് അങ്ങനെ അട പ്പള പാത്രത്തിലൊക്കെ അങ്ങനെ വെച്ചത്
ആ ആ അപ്പൊ കേടു വരാതെ നമ്മുക്ക് കൊറെ കാലം സൂക്ഷിക്കാലോ അല്ലേ
ഉം ഒന്നും ആവശ്യൊന്നുമില്ല പിന്നീത തന്നെ ഞമ്മളപ്പെ എപ്പഴും ഫ്രിഡ്ജ് ഓൺ ആക്കിൊണ്ട്ിരിക്കാനല്ലോ ഓഫ് ആക്കാതെ ഇന്നോണ്ട് കൊഴപ്പൊന്നല്ല ഓപ്പ ആക്കുമ്പോളൊക്കെയാണ് ഇപ്പ ഈ മഴ നൊക്കാ്പൊ ക അപ്പൊ പോയാല് വന്ന് അഴച്ചായി ഫ്രീസറില ആവുമ്പോ എഴും
ആ ആഹ അപ്പൊ കേടുവരന്നല്ല
ആഹ അപ്പൊ കേടയിലൊന്നുംില്ല
ഉം ഉം
അല്ല ഫ്രഷ ആയിന് നിൽക്കുന്നുണ്ട് ഞങ്ങളെ വീട്ടിൽ ഇവിടെ ഇണ്ടായിനി വാങ്ങാം
ആഹ് ആഹ എന്താ നല്ല പുളികുള്ള മാങ്ങ മധുരുള്ള മാങ്ങ
നല്ല മധുരല്ല മാങ്ങ പുളിയൊന്നുംല്ലല്ലാം അല്ലേ അത അല്ല അയ്യ ഇവിടെ അങ്ങനെ ഉണ്ടായതാ എന്റെ ഇവിടെ വാപ്പാ സ്ഥലത്തന്ന ഒരാൾ കൊടുത്തതായിരുന്നു അപല് അങ്ങനെ പോയയിടുത്തുന്ന് ഇങ്ങനെ മാങ്ങ തിന്നപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരല്ലേ അങ്ങനെ
ആഹ ആ് ബർഡേയുടെ തൈകളൊന്നും അല്ല കുരുമുളച്ചുണ്ടായതാല്
ഉം അവർക്ക് അങ്ങനെ അവിടുന്ന് കൊടുത്തത്ഞ്ഞാ അപ്പൊ കൊടുത്തപ്പോർക്ക് മാങ്ങ കൊടുത്തപ്പോള നല്ല ഇഷ്ടായപ്പൊ അല്ല അതിന്റെ തയ്യ കൊടുത്ത താ കയ്യല്ല കുരുവായിട്ട് കൊടുത്ത അണ്ടടി കൊടുത്തണ്ട് പിന്നെ വിീട്ട് വന്നണ്ട് അങ്ങനെ കുളിച്ചിട്ട് ഉണ്ടായതാ അഞ്ചെല്ലാം കൊണ്ട് കഴക്കും മൂന്നെല്ലരും പറയില്ല ന ആ വീട്ടിലെവിടക്ക നമ്മെ വെയിലൽ എല്ലോ കിട്ടോ സ്ഥല അല്ല വളഞ്ഞ കട്ട് കട്ട മൂന്നുംല്ല കൊണ്ട് തന്നെ
ആഹ് കായുണ്ടാവൂലേ
ഉം ആ അത്പ്പോ കുറച്ചായി ഇപ്പൊ ഞങ്ങള ഇവിടെ വീട് വെച്ച് ആയൊന്ന വെച്ച കരില്ല വീടട്ടന്ന് പത്തപൈനഞ്ച് കൊല്ലായി എല്ലാ പ്രാവശ്യം ഉണ്ടാവും മാങ്ങ
ഉം ഉം അപ്പൊ ങ്ങ കൂടിയിരുത്ത നിങ്ങൾക്ക് മാങ്ങിയം കിട്ടീല്ലേ
ഉം ആ ഞങ്ങൾ വീട് പണി തുടങ്ങണ അതിൽ തന്നെ നില എടുത്താന്നല്ല വെച്ചതായിരുന്നു
ഓ
അപ്പൊ കൊറച്ചപ്പോത്തെ അഞ്ചല്ലോ അഞ്ച കയില്ല അനണ്ടാവുമ്പോ
അപ്പൊ ഇഷ്ടം പോലെ മാങ്ങണ്ട് മാങ്ങ ന്നും ബുദ്ധിമുട്ടില്ല ആ വേറത ബട്ടറിന്റെ കയ്ുണ്ട് കുണ്ട്
ഓ
ബട്ടറും ചിക്കുവ ഒക്കെ ഇണ്ടാവന്ന പിന്നെ കായ് ഉണ്ടായില്ല ബട്ടർ മല ഒന്ന ചിക്കു മലുണ്ട് അവിടെ വഴ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായി
മം ഉ
ച ബട്ടർ കായച്ചല്ല ബട്ടർ കായക്കാന് ഒരു അഞ്ചെട്ട് കൊള്ളക്കായ് പക്ഷെ കായ തരെ ഉണ്ടായില്ല
ആഹ ആഹ
അതത് കൊറച്ച് കൈയ്യുമാട്ട് പത്ത് പന്ത്രണ്ട് കൊല്ലകും കായ ൊ പറ വാങ്ങ വച്ചൊന്നുമല്ല നമ്മള് വീട്ടില് നമ്മള് വ അമ്മ ജ്യൂസ എടുക്കാൻ വേണ്ടി വാങ്ങു അതി ശല താക്കിയതാണ്
ഉം ഉം ടങ്ങനെങ്കിലിൽ വേഗം കായ ഉണ്ടാവല്ലോ
ഉം
പൂവിട്ടണ പൂവിട്ട് തുടങ്ങിയണെങ്കി വേഗം കായൊക്കെ ഉണ്ടാവുവല്ലോ അറിയ
ഉ പൂവ് കഴിഞ്ഞ പ്രാവ്ശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടുമ്പടെൊക്ക ആയിട്ടൊന്ന് പൂ കിട്ടീ ചെല വലൊന്നും കായം ഉണ്ടായില്ല അപ്പൊ തന്നെ പോയി പോട്ടത്
ആ ആ
അപ്പ ഞാൻ എത്ര പ്രാവശ്യ ഒക്കെ ആകുമ്പോത്തും ഇണ്ടാവാളക്കണ്ട എന്തൊക്ക അ ഇടുക്കണം പിന്നെ എന്താ ബെഡ് മറ്റേ മോദരവലയ എന്തോ പറഞ്ഞു മോദരവല എന്തോ ഉണ്ടാക്കിയാ മതിയാ ആ മ ഒലി ഇർക്കണ്ട്
ആഹ ആഹ് അങ്ങനെ
ന്ന് ചെയ്താൽ മതിന്നങ്ങനെ പറഞ്ഞട്ട അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം അ പിന്നെ ഈ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ല ചെയ്യുന്ന ഓല പറഞ്ഞ ഇവിട കൊമ്പല്ല അങ്ങനെ നല്ല നല്ലതൈന്റെ
ആ ആ
ങ്ങ ഗ്രാസ്റ്റ് ചെയ്താ മതി എന്നാല രണ്ട മൂന്നല്ല ആവുമ്പോഴത്തനും ഉണ്ടാവന്നൊക്കെ
ആ ആ നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കണം അപ്പൊ നല്ലോ കായ പിടിച്ചോടും
ഉം
പഴത്തിന്റെ തൊലിയൊക്കെ ജ്യൂസ അടിച്ച്നല്ലവോണം ഒഴിച്ചു കൊടുത്ത നോക്കുന്നു നല്ല വളണല്ലോ പിന്നെ നമ്മള് ഉള്ളിത്ത ആ പഴത്തിന്റെ തോലി ഉള്ളി തോല് വെള്ളത്തിട്ടാണ്ട് മുട്ട തോലും മള്ളിത്തോലും ഒക്കെ വെള്ളത്തിട്ടാണ്ട്
ആ
മുട്ടന്റെ നമ്മള് അരച്ച ഒഴിക്കുക പിന്നെ ഉള്ളിത്തോലി നമ്മള് വെള്ളത്തിൽട്ടാണ്ടായി ഉ മഴ ദിവസം കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി മഴ ആവുമ്പോ പിന്നെ അതിന്റെ ആവശ്യം ഉണ്ടാവല്ലോ എന്നാലും അ മര നല്ലോണം തുറന്നട്ടാണ്ട് കയ്ൽ ഇട്ടാ മതി പഴത്തിന്റെ തോലി മുട്ടെൻ്റെ തോലി പ പിന്നെ ഉള്ളിന്റെ അതൊക്കെട്ടാലും ന നല്ലോണം കായ പിടിക്കുന്നണല്ല പൂവിട്ട് തുടങ്ങീണെങ്കില്
ആഹ ആഹ് പൂട്ടണ് ഒരു പ്രാവശ്യം പൂട്ടന്ന അ നല്ല പോന്ന ഇല്ല ശ്രദ്ധായിട്ട് എവിടെ എവിടെക്കെ ആയിട്ട്
ആ!
അങ്ങനെത്തോന്നറത്തൊക്കൊയിട്ട് ഇണ്ടാവക്കോ
ഉം
അടുത്തന്തെങ്കിലും തൈകളുണ്ടോ?
ആ ഇവിടെണ്ട് റംബൂട്ടാനുണ്ട്. സീതപ്പായുണ്ട് മാവുണ്ട് മാവ് ഇതമാതിരി ഒര് ആളോട് വാങ്ങ കൊണ്ട പോന്നേ മോട്ട മോളടന്ന് കൊണ്ട പോന്നേല്ല കായുണ്ട് നല്ലോണം മാവണ്ട് നല്ല മാങ്ങാണ് നല്ലോണം ഇണ്ടാവണ്ട്
ഉം ആ ആ റംബു ടണ്ടോ
ആ റപുട്ടാൻ റംപുട്ടാൻ ഇപ്പന്ണ്ടായിട്ടേള്ളു ആയി ആയി പഴ്ത്ത്ട്ടില്ല ലാസ്റ്റ് ഇണ്ടായത് എല്ലായിടത്തത്തും പറച്ച് സീസൺ കഴിഞ്ഞേരുന്നു പക്ഷെ എവിടെ ഇണ്ടാവുന്നുള്ളു
ഉം കായ ആയില്ല
കായ ആയി വരുന്നേള്ളു ഇണ്ടായി വരുന്നേ ഉള്ളു
ഉം
പൂവ് കായൊക്കെ പിടിച് വരുന്നേ ഉള്ളൂ എന്താ നേരം വൈകി ഇണ്ടണതാന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഫസ്റ്റ് ഒക്കെ ഇണ്ടകൊക്കെപ്പൊ കായ പറിച്ച് കഴിഞ്ഞല്ലോ
ആഹ് ഓരോന്നും ഓരോ സീസൺ ഇപ്പം ഈ മഴ നേരത്തെ പെയ്തോണ്ട സീസണന്റെ എല്ലാ
ആ അല്ല അത് ഓരോ തയ്യും ഓരോ ഇതാണ് ചെല തൈ ഫസ്റ്റ് തന്ന ഇണ്ടാവണ തയ്യണ്ട് വ ഇത അതെല്ലാം തോന്ന് ണ് ലാസ്റ്റക്ക് ഇണ്ടാവണ തയ്യ എ ൻ ഐ പി ആണ് തോന്നുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇണ്ടാണ് ആ തയ്യ അത് നല്ല തയ്യ് ആണ് ആ റംപൂ കാനിൽ തന്നെ നല്ല മധുരുള്ള നല്ല തയ്യാ കുരുമൽ കാമ്പ പിടിച് നിക്കാതെ നമുക്ക് വേഗം പൊട്ടി ച്ചെടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു വലിയ കായൊക്കെ ഉള്ളതാണ് ഇതിപ്പോ വാങ്ങിയപ്പോ അന്ന് അങ്ങനെ ശ്രദ്ധിച്ച ച്ചി നോക്കില നമ്മക്ക് അതിനെ പറ്റി അറിയില്ലേനി അന്ന് വാങ്ങിയപ്പോ ല് നല്ല തയ്യന്ന് പറഞ് അമ്മക്ക് തന്നു അപ്പൊ നമ്മളത് വാങ്ങി പോകു പക്ഷെ കായക്കെച് മൂന്ന് കൊല്ലം കൊണ്ട് നമ്മള് കായ ക ചെയ്ത് ണ്
ഉം വളമട്ടോട്ക്കെുണ്ടോ
ആ വളക്കെട്ട് കൊടുക്കൽ ണ്ട്
ആ
മ ആവശ്യത്തിനുള്ള കുട്ടികൾക്കൊക്കെ ഉള്ളത് ഓക്കെ